ഹലോ
ഹലോ
ആഹ് പറെടാ
ആഹ് ഹാ എവിടെ
ഞാൻ ഇതാ പുറത്ത്ന്ന് എറങ്ങാൻ വേണ്ടി ഇങ്ങനെ നിക്കാണ് വീട്ടിലാണ് ഇപ്പോ.
അത് ശെരി ഞാനിങ്ങനെ പെരലിങ്ങനെ ഒരു സുഖ ഇതൊരു സുഖല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ കടക്കയാണ് എന്താ അറിയില്ല. പെറ്റൊന്നും എന്തൊക്കെയൊ ഒരു ആരോഗ്യന്നു ഒരു സുഖല്ല.
എന്തു പറ്റി വല്ല പനിയോ ഉണ്ടോ?
എന്തൊക്കെയോ ഉണ്ട് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ ആലോചിച്ച് ഈ ആര് ആര് ഇള്ള സമയത്ത് നമ്മക്ക് കണ്ണ് ഇണ് കണ്ണ്ള്ളപ്പളെ കണ്ണിന്റെ വെല അറിയുള്ളു അറിയുള്ളു പറഞ്ഞ മാതിരിക്കി അവരൊക്കെ ഇള്ള സമയ ത്ത് നമ്മളതിനെ കുറിച്ചൊന്നും ഇപ്പ ഇന്ന് ഇങ്ങനെ ഓരോ രോഗം വരുമ്പളെ ഇപ്പ ഓരോന്നിനെ കുറിച്ച് ഇങ്ങനെ ആലോയിക്കണേ നിനക്കിപ്പ ക്ക് മുമ്പ് എന്തേലും രോഗം വന്നീനാ?
പിന്നെ എന്താ പറയാ എനിക്കിപ്പ സത്യം പറഞ്ഞ ഒരു എനിക്കിപ്പ ഇപ്പ പെർമാനന്റ് ഒരു അസുഖണ്ട്. മീൻസ് വിട്ട് മാറാത്ത ഒരു അസുഖണ്ട്. കാരണം എന്താ വച്ചാ എന്റെ മൂക്കിന്നൊരു ബ്ല ബ്ലഡ് തന്ന ഒരസുഖുണ്ട്. കാരണം എന്റെ ഒരു നാലാമത്തെ വയസ് മുതല് തൊടങ്ങിയ അവസ്ഥയാ അസുഗാണ്, അതന്നാണ് വ ന്നോണ്ടേരിക്കും മീൻസ് ഓരോ കാ ഓരോ കാലാവസ്ഥയില് വര്ന്നതാണ്. പക്ഷേ വ വരാൻ തൊടങ്ങി കഴിഞ്ഞാങ്ങനെ നിക്കാതെ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റൊക്കെ നിക്കാതെ വരും. അതെനിക്ക് ചെറുപ്പം മുതലെ ഇള്ള അസുഖ, കാരണം ഇതെന്നെ വിട്ട് മാറീട്ടില്ല, കാരണം എന്നെ എന്നെ ഹോസ്പിറ്റലില് കൊറേ കാണിച്ചിട്ടുണ്ട് അപ്പഴ് അവര് പറഞ്ഞ് ബ്ലഡ് അധികാ അയിന്റെയാണ്, ഒരിക്കലും പേടിക്കേണ്ട അവസ്ഥ ആവശ്യല്ല പിന്നെ തല ഒന്ന് എളകിന്റെ പിന്ന പാലൊന്ന് ചെ മൂക്കിന്റെ പാല എന്തോ അകത്ത് എവിടൊക്കെ ചെരിഞ്ഞ് കെടപ്പ്ന്ന്ണ്ട് ഓല് പറയ്ണ്ട് എന്താ എനിക്കർഞ്ഞൂട. ആ ദിസം ഇങ്ങനെ എനിക്ക് ബ്ലഡ്ഡ് ഇങ്ങനെ എടക്കടക്ക് വരാറ്ണ്ട് പിന്നെ അങ്ങനത്തെ എനിക്ക് അധികായിട്ട് വലിയ വലിയ അസുഖങ്ങള് വന്നിട്ടില്ല, എന്താ അന്റെ അവസ്ഥ ഇപ്പഴും അങ്ങനെയാണോ?
ആഹ് അതായത് ഞാ ഇങ്ങനെ ഇര്കുമ്പോ ഓരോന്ന് ആലോയിച്ച് നോക്കി ഞമ്മള് സ്കൂള്ന്നും അതേമായിരിക്ക് കോളേജിന്നൊക്കെ ചെല അധ്യാപകന്മാരൊക്കെ പറഞ്ഞത് ഓർമ്മണ്ട് അതായത് ഒരാളുടെ ഏറ്റവും വലിയ സമ്പത്ത്ന്ന് പറഞ്ഞാല് നമ്മ കയ്യില് കാണ പൈസ അല്ലെങ്കിൽ കയ്യിലൊരു ഐഫോൺ ഉണ്ടായിരിക്ക ഒരു മേ ഒണ്ടായിരിക്ക അവര് വലിയൊരു ബി എൻ ഡബ്ല്യൂ ഉണ്ടായിരിക്ക ഇതൊന്നല്ല ഒരാള്ടെ ഏറ്റവും വലിയ സമ്പത്ത് പറിഞ്ഞാല് ആരോഗ്യാണ് പ്പ ഇങ്ങനെ കട്ട്മ്മെ കെട് നമ്മളെ ഒക്കെ ഓർമ്മ വര്‌നെ, യെല്ലെ അതായത് ഇപ്പ ചെലപ്പോ വെ വെല്യരു കോടീശ്വര്‌ന് കോടികണ ക്കിന്റെ ടേൺ ഓവറോ വാർഷിക വരുമാനം ഇണ്ട്ന്നുണ്ടെങ്കിലും മര്യാദക്ക് ഫുഡ് കയിക്കാൻ പറ്റണില്ല്യന്ന് ഇണ്ടെങ്കില് എഹ് വെല്ല്യ വെല്ല്യ മാറാ മാറാ വ്യാധികള് രോഗങ്ങള് വന്ന് കഴിഞ്ഞാല് ആ പൈസറ്റൊന്നും കാര്യല്ല. അപ്പോ ഒരാളുടെ ഏറ്റവും വെ ഒരാളുടെ ഏറ്റവും വല്ല്യ സമ്പത്ത്ന്ന് പറഞ്ഞാല് അത് ആരോഗ്യം തന്നെണ്. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻക്ക് നന്നായിട്ട് ഫുട്ബോൾ കളിക്കാനിഷ്ടള്ള ആളാ, എ സ്പോർട്സ് ഇതാവട്ടെ ക്രിക്കറ്റ് ആവട്ടെ ഇതൊക്കെ നന്നായിട്ട് കളിക്കാ ഇഷ്ടള്ള ആളാ. പിന്നെ ഇങ്ങെനെ ഇങ്ങെനെ കാൽമങ്ങനെ ഒരു മുറി വന്നപ്പളാ ഇങ്ങനെ ആലോയിച്ച് ഇപ്പ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പൊ വല്യരു സ സമ്പത്ത്ള്ള ആൾക്ക് കൃത്യമായിട്ട് അത് ഉപയോഗപ്പെട്ത്താൻ ഓന്റെ സമ്പത്തോണ്ട് കാര്യല്ല. മ് അതേപോലെ തന്നെ ഇപ്പം ഇങ്ങനെ ഈ കളിക്കൊന്നും എറങ്ങാൻ കഴിയാത്തതൊക്കെ ആയപ്പളാണ് ഞാൻ ഇങ്ങനെ ആലോയിച്ചത് ഇപ്പോ ഇതിന്റെ ഒരു സിംമ്പിളായിട്ട്ള്ള ഒരു എക്സാമ്പിൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റ്ണതാണ് ഇപ്പ മ്മള് കാലിമ്മല് ഒരു വെര്ല്മ്മല് ഒരു മുറിയായി കഴിഞ്ഞാല് പിന്നെ മ്മള് നോക്കും പിന്നെ എപ്പ നോക്കും ക്ക്യാറും എല്ലോടത്തും തട്ടണത് ആ ഒരു ഭാഗ്ത്തേക്കാരം ഞമ്മള് അപ്പകര്തി എന്താ റബ്ബെ യെന്താ ദൈവമേ ഇതിങ്ങനെ കാല് പെട്ടെന്ന് ഔടിം ബടിം യൊക്കെ തട്ടീട്ട് ങ്ങനെ വേദനാവ്ണ്ന്ന് അപ്പ മ്മള് എന്താ പറയാ അതില്ലാത്ത സമയത്ത് ന്നമ്മൾ അനുഭവിച്ചീന്റെ സുഖത്തെ കുറിച്ച് ന്നമ്മള് ആലോയികൂല
ഇല്ല ഇല്ല സത്യം ഞാനും ഇതേ പോലെ കൊറേ ചിന്തിച്ചിട്ടുള്ള ആളന്ന്യാണ് സത്യം പറഞ്ഞാ സത്യം പറഞ്ഞാ മ്മക്ക് ഈ യെടക്കെടക്ക് അസുഖങ്ങളൊക്കെ വെരുമ്പോ നമ്മൾ കുറെ വാല്യു ഒരു വെല കൊടുക്കൂ കാരണം പ്പോ ഒരു ചെറിയ രീതീല് പനിച്ചു പൊരുജലദോഷം വന്നു നമ്മള് ചെലപ്പോ ഒരു വെല കൊടുക്കൂല പ്പോ കാലതീസം നോക്കുമ്പോ ചെറിയൊരു പനി അപ്പൊ നമ്മള് തീരെ അധികം വെല കൊടുക്കൂല പക്ഷെ പിന്നീട് ഒരു ആയ്ച്ച കഴിഞ്ഞിട്ടേക്കാരം അറിയാ ഇപ്പൊ ഇത് വല്ല്യ വല്ല്യ അസുഖങ്ങളാ ണ്ന്ന് കാരണം എന്താച്ചാ എന്റെ ഒരു ഫ്രണ്ട് ണ്ടായിരുന്നു അവന് ഇതേപോലെ ഒരു ദിവസം എന്റെ ഒരു ഞങ്ങള്ങ്ങനെ ക്ലബിലോട്ട് വന്നട്ട് അങ്ങനെ ചൊമചിരിക്ക അപ്പം ഞന് പറഞ് എന്താ ചൊമക്ക്ണ് എന്താ പ്രശ്നംന്നൊക്കെ ചോയ്ച്ചു അപ്പൊ ഓന് പറഞ്ഞു ഒരു പ്രശ്നല്ല്യ പ്രാനൊന്നുല്ല്യ പറഞ് ഒഴിഞ്ഞ് മാറി അടുത്ത ദിവസം വരുമ്പോ അവന് ഭയങ്കര പനി ഭയര ക്ഷീണം ഫെയ്സൊക്കെ നോക്കുമ്പോ ബ്ലാക്ക് കളറായിട്ട്ങ്ങനെക്ക ഇരുണ്ട് പോയ പോലെ ന്നോട് പറഞ്ഞു എടാ പ്രശ്നണ്ട് തോന്നുന്നു എന്താ നീ ഒന്ന് ഹോസ്പിറ്റലീ കാണിക്ക്ന്നറ്ഞ്ഞു അപ്പ ഓൻ പറഞ്ഞു യെടതോന്നുല്ല്യ ഇനിക്ക് വര്ന സംഭവാണ് അതൊന്ന് പ്രശ്നല്ല കാര്യാക്കണ്ടന്നൊക്കെ പറഞ് പിന്നെ മൂന്നാമതീസം ക്ലബ്ബിലോട്ട് എറങ്ങാതായപ്പൊ ഞാന് വിളിച്ചോക്കീപ്പം അവന് പറഞ്ഞു എടാ പനിയാന്ന് ഏതോരു എന്തോ ഒരു പനിനെ പറ്റി പറഞ്ഞു എന്താണ്
ഞാ എന്തോ ഒരു വല്യ അസുഖത്തെ പറ്റി അവൻ പറഞ്ഞു അപ്പ അവാ പറഞ്ഞു ടാ ഞാൻ നേരത്തന്നെ പറഞ്ഞ ഹോസ് കാണിച്ചത് എനിക്ക് അസുഖം വരത്തില്ലായിരുന്നു ഇയ്യന്ന് ഇന്നോട് പറഞ്ഞിലെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ ഞാനത് തീരെ മൈന്റാ ക്കിയില്ല കാരണം നമക്ക് ഹെൽത്തി പിന്നാൽ കാരണം എന്റെ ഹെൽത്തി ഒരിക്കലും ഒരു മൈൻഡ് ആക്ക ക്കൊരു വയ്യായി വന്നാപ്പോലും മരുന്ന് കുടിക്കാറില്ല ഒന്നും കഴിക്കാനില്ല അങ്ങനെങ്ങനെയന്ന് പറയുന്ന ആളേരുന്നു
പക്ഷെ പെട്ടെന്ന് അവനസുഖ പറഞ്ഞു ടാ പറ്റിപ്പോയട ഇനിപ്പോ ഒരിക്കലും ഞാൻ ഹെൽത്തിന്റെ മെയിനായി എന്ത് ചെയ്യാനിനി ഫസ്റ്റ് എന്റെ ഹെൽത്ത് നോക്കിറ്റതൊക്കെ ചെയുള്ളൂ എന്റെ ആരോഗ്യ വിട്ട് ഒരു കളിയിനി കളിക്കൂലന്നവൻ മെയിനായിട്ട് പറഞ് അവസാനം അങ്ങനെ വല്ല ഇൻസിഡന്റ് ഇണ്ടായിട്ടുണ്ടോ
ആഹ് നമ്മള് യൂത്ത് നമ്മളിപ്പോ യൂത്ത്ട്ട ആക്കാനുള്ളേ ഏറെകുറെ ഒരു പതിനഞ്ച് റ്റു ഇരുപത്തഞ്ചിന്റെ ഇടയിലുള്ള വയസ്സുള്ള ആൾക്കാരൊക്കെ നമ്മളൊക്കെ നമ്മള്ക്ക് സംബന്ധിച്ചിടത്തോളം നമ്മള് ഇപ്പ ഇപ്പ ഹെൽത്ത് മെയിന്റൈൻ ചെയ്ത് തുടങ്ങിയല് ഭാവിയില് ഇത് മെയിന്റൈൻ ചെയ്യാൻ കഴിയുള്ളു ക്കാൻ കഴിയുള്ളു അല്ലെ ഇപ്പൊ യുവാക്കളായിട്ടുള്ള ആൾക്കാരക്കെ നമ്മള് ചെലപ്പോ തമാശ രൂബെനെക്കെ വരണ്ടാവും ഒരാക്ക് വിരഹ വേദന ഒക്കെ വന്നാലേ ജിമ്മ് പോകൻ പറ്റുള്ളൂ അങ്ങനൊന്നുല്ല്യ ഒരു പത്ത് പയ്നഞ്ച വയസായാ ചെറു പ്പം തൊട്ടന്നെകുട്ടികളെ നമ്മള് ജിമ്മില് പോവാന് ആരോഗ്യം കൃയമായി് മെയിന്റയിൻ ചെയ്യാന് രാവിലെ ഓടാന് കൃത്തമായിട്ട് എന്താ പറയാ കളിക്കാനിതിനൊ വിട്ട് തുടങ്ങ്ക അല്ലാന്നുണ്ടെങ്കിൽ ചെലപ്പോ കുറച്ച് കഴിഞ്ഞാൽ നമ്മ കയിൽന്ന് വിട്ടു പോവും ഈ ആരോഗ്യം എന്ന് പറയുന്നത് വെറും ജിമ്മിൽ പോക ഇതിന് മാത്രല്ല ഭക്ഷണ ക്രമങ്ങളായിട്ട് നല്ല പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ കഴിക്ക ഫാറ്റ് കൂട്തല് ല്ലാത്ത ഭ ഭക്ഷണങ്ങൾ കഴിക്കാ, ഷുഗർ കട്ട് ചെയ്യാ. തൊക്കെ തിന്റെ ഭാഗാണ്. ഞ്ഞിപ്പം ഞാന് ഞമ്മക്ക് ന്ന് മറ്റെ കളിക്കാം പോവാ അതെ പോലെ തന്നെ ജിമ്മ് പോവാ ന്ന് ള്ളൊതൊക്കെ പിന്നെ അതുപോലെ തന്നെ അമ്മളെ എന്താ പറയാ ബ്യൂട്ടി മെയ്ൻ്റേം ചെയ്യാന്ന് ള്ളത്. ഒരാള് ബ്യൂട്ടി മെയിൻ ചെയ്ലും ഒര് ഒര് ഒരാണിൻ്റെ സംബന്ധിച്ച് ഒര് ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതല് അട്രാക് റ്റീവ് ആക്ക്ണത് ഓൻ്റെ ആരോഗ്യം മെയിൻ്റേം ചെയ്യാ. അതുപോലെ തന്നെ ഏഹ് ഫേയ്സ് ബ്യൂട്ടി മെയിൻ്റെൺ ചെയ്യാ അതേപലെ തന്നെ നല്ല രീതീല് ആൾക്കാരോട് സമീപനം പുലർത്താ. സ്ത്രീകളോട് ബഹമാനത്തോടു കൂടി സംസാരിക്കാ. തൊക്കെയാണ് ഒരാള് ഏറ്റവും കൂടുതല് അട്രാക്റ്റീവ് ആക്ക്ണെ. അപ്പൊ നല്ല സാധനങ്ങൾ മാത്രം ഭക്ഷിക്കാ. നല്ല രീതിയില് ആരോഗ്യത്തെ മെയിൻ്റെയിൻ ചെയ്യാ. ജിമ്മിലൊക്കെ പോ.... അപ്പൊ ഞാന് എവ്ടൊ കേട്ട്ട്ടുണ്ട് ആണ്ങ്ങൾക്ക് ആണുങ്ങളെ സംബന്ധിച്ചട്ത്തോളം ഒരുപാട് ഡിപ്രഷൻസും ഒരുപാട് വിഷയങ്ങളൊക്കെ ചെയ്ത് അപ്പം ഫാമിലീന്നാവാം. അല്ലെങ്കി പാർട്ണറോടാവാം, അല്ലെങ്കില് ഫ്രണ്ട്സുമായിട്ടാവാം, അ.... സ്കൂൾത്താവം, ജോലി സ്ഥലത്താവാം, പ്രൊഫഷണല് ള്ളവാം, എന്താവാം എന്താണ്ന്ന്ണ്ടെങ്കിലും ജസ്റ്റ് ഹിറ്റ് ദ ഫ്ലോറ് ന്നാവാം ക അതായത് അടിവെക്കാ, പുഷ്ഷപ്പടിക്കാ, ആരോഗ്യം മെയിൻ്റെയ്യാ. അമ്മളെ ആരോഗ്യം നോക്കാ, അമ്മളെ കാര്യങ്ങള് നോക്കാ. ഭാവി സുരക്ഷിതാക്കാ. ആ
ഞാന് ഇതേപോലെ ഒര് തീ ഇതേപോലൊരു ഇൻസിഡന്റ് നോക്കുമ്പൊ എനിക്ക് പണ്ട് ഒരു ഒന്നതില് ഒരു പ ഒരു ന്നാ മൂന്നാം ക്ലാസ് പഠിക്കുമ്പൊ ഒര് സംഭവം ഞാനീ ഉച്ചക്ക് ഇര്ന്ന് ഫുഡ്കഴിക്കുവായിരുന്നു ഞാൻ ഫുഡ് കഴിക്കുന്നതിനിടയില് ഏഹ് നമ്മളീ പ പണ്ട് ഇത് ഞാൻ പർഞ്ഞില്ലെ ഉച്ചക്ക് കഞ്ഞി സ്കൂൾന്ന് കിട്ടാ അങ്ങനെ ഒര് ഇൻസിഡന്റ് ഒക്കെണ്ടാവാറ്ണ്ട്. അങ്ങനെ ഫുഡ് ഉച്ചകൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ് കച്ച് കഴിച്ച് കഴിഞ് ഞാനെന്റെ പ്ലെയിറ്റ് മുക്കാക്ക സ്കൂൾന്റെ പണ്ട് ഒര് വരാന്തായിരിക്കും ഈ വരാന്തൻ്റെ അറ്റത്ത് പോയി ങ്ങനെ വാഷെയ്യ്ണെ സമയത്തെന്നെ ഒര് ദിവസം എന്റെ കാല് അവ്ട്ന്ന് ഫെ ഈ കു വണ്ടി കൊച്ചു കു കുട്ടികള് ഈ ഉച്ചക്ക് ഓടിക്കളിക്കുമ്പൊക്കെ ഓടി കളിക്കാറില്ലെ വരാന്തെ കൂടെ. ഞാന്ങ്ങനെ പ്ലേറ്റ് കഴ്ക്ണേൻ്റെ ഒരു ചെക്കൻ വന്ന് ബേക്ക്ന്ന് ഓടികളിക്ക്ന്നെൻ്റെ അറിയാതെ ജസ്റ്റൊന്ന് തട്ടി. ഞാൻ ത് നേരെ താഴോട്ട് വീണോയ് പണ്ട് അയ് കോൺക്രീറ്റൊക്കെ ചെയ്ത ഒരു തിണ്ട് തിട്ടണ്ടായിരുന്നു. അതിന്റെ തല ഒരു വെൽതും സെയ്ട്‌ല് തല അവ്ടെ പോയി തട്ടി. സത്യം പർഞ്ഞാല് ആ ടൈമില് കൊഴിഞ്ഞ് വീണ ഒരു വ്യക്തിയാണ്. അന്നെൻ്റെ എന്തോ ഇത് വല്യ എന്തൊ അസുഖം പറ്റേ വരെ എന്തോ ബ്ലഡ് അധികം വന്ന് ഞാൻ തലർങ്ങി വീണ്. പിന്നെ ഞാന് ത് വരെ ൻ്റെ ലൈഫ്..... ല് തല കറങ്ങി വീണ് ട്ട്ണ്ടായില്ല. പണ്ട് എന്നൊ ഒര് തവണ വീണ് അന്ന് വീണതാണ്. കാരണം തല പൊട്ടി ചോര വന്ന് എത്രേ മൂ.... ന്ന്, നാല്, അഞ്ച് സ്റ്റിച്ച് ഞാൻ ചെയ്തിട്ട് ട്ട്ണ്ട്. കാരണം എന്നെ എന്റെ ജീവിതത്തിലെന്നെ ഞാൻ ആദ്യം പർഞ്ഞ ഒരു വട്ടം പോലും അഡ്മിറ്റായിട്ടില്ല എന്റെ ലൈഫ് ല്. എന്റെ കയ്യില് ഒരു ഗ്ലൂക്കോസ് ത് വരെ കുത്തിയിട്ടില്ല. എന്റെ ലൈഫ് ല് ഒര് വട്ടം പോലും കുത്തിട്ടില്ല. കാരണം ഇപ്പ അതെപോല ഇൻജക്ഷനും അധികം വെച്ച വെ ഇൻജക്ഷൻ വെച്ചട്ടുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും വല്യ ലൈഫ്‌ല് ഏറ്റവും എൻ്റൊര് ജീവിതത്ത്ല് എൻ.... ക്ക് ഏറ്റവും പേടി ള്ളൊര് സംഭവാണ് ഈ ഇൻജെക്ഷൻ ന്ന് പർഞ്ഞത്. കാരണം സ്‌കൂ ഈ എനിക്ക് പ്പൊ വല്ല പനിം വന്നാ ഇഞ്ചക്ഷൻ കുത്താം പോകുമ്പൊ ഞാ പറയും എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട. അയിന് പകരം മര്ന്നെന്നാ മതി. കാരണം ഞാനൊരിക്കലും എന്റെ ആരോഗ്യം ൻ്റെ എന്റെ ആരോഗ്യം നോക്കുന്നില്ലാ എന്നല്ല അയിൻ്റെ അർത്ഥം. കാരണം എനിക്ക് ഈ ഇഞ്ചക്ഷൻ അത്രയും എന്റെ ലൈഫ്‌ല് പേടിയായിരുന്നു. കാരണം ഒര് വട്ടം എൻ്റെ എന്തോ ഇൻ്റെ ഇരുമ്പിന്റെ കഷ്ണം എന്തൊ കെ കാല് തട്ടി മുറിവായിട്ട് ഞാന് തെപോലെ ഹോസിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ വേണം ന്നർഞ്ഞു ആ ടൈമില് വാപ്പ കൂടെണ്ടായിരുന്നു. ഇന്നോട് പർഞ്ഞു ഇഞ്ചക്ഷൻ വെക്കണം അത് അപ്പം ഞാം പർഞ്ഞു എനിക്ക് ഇഞ്ചക്ഷൻ വേണ്ട. എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ എന്നർഞ്ഞു പക്ഷെ അവര് സമ്മയിച്ചില്ല. ഇഞ്ചക്ഷൻ വെക്കാതെ റ്റില്ലങ്കി ഈ പോയിസം പോവത്തില്ല. അങ്ങനെ ഇങ്ങനെ പർഞ്ഞിട്ട് ലാസ്റ്റ് ഞാന് ഇൻജെക്ഷം വെക്കാനെര്ന്നു പക്ഷെ എനിക്ക് ഈ സിറിഞ്ച്‌ ആനുംമ്പോ ഇനക്ക് പേടിയാവാ. എനിക്ക് ന്ന്ട്ട് പോലെ ഇൻജെക്ഷൻ കണ്ട് പേടി ഞാനന്തീതു ഹോസ്പിറ്റൽന്നറങ്ങി ഓടി. പക്ഷെ അന്ന് പർഞ്ഞ പാപ്പന്നേ പിട്ച്ച് നന്നായിട്ടന്നെ ഇട്ത്ത്ട്ടു. നന്നായിട്ട് തല്ലിയിട്ട് എന്നിട്ട് അവടെ പിടിച്ചിരുത്തി ഓ ന്നാലഞ്ച് നേഴ്‌സ് മാര് പിടിച്ചിര്ത്തി ഇന്ക്ക് ഇൻജെക്ഷൻ വെച്ച് പക്ഷെ ആ ഇൻജെക്ഷൻ വെച്ചപ്പോ ഒര് പ്രശ്നോണ്ടായില്ലാ വെർതെ ജസ്‌ ഇൻജെക്ഷൻ തൊട്ട്ട്ടോള്ളൂ എനിക്ക് അധികം പൈനർഞ്ട്ടില്ല പക്ഷെ എനിക്ക് ഈ ഇൻചെക്ഷൻ ന്നറിണ സാനംന്നറിയുംമ്പോ ക്ക് ലൈഫിലന്നെ കൊറെ പേടിപ്പെട്ത്ത്ണ സാനാ ഈ ഇൻജെക്ഷൻ ഇഞ്ഞി അഅ്‌ ഇൻജെക്ഷൻ ചേർതായാ പോലും വൽതായാ പോലും. പക്ഷെ അയ്നകത്ത് ഞാന ഒരിക്കലും എന്റെ ആരോഗ്യം നോക്കുംന്ന്ള്ളാണ് കാര്ണം ഞാന് എന്റെ ഹെൽത്ത് നന്നായിട്ട് നോക്ക്ണ്ട് കാര്ണം ഞാൻ മെയ്ന് ആയിട്ട് ഈ ആൾക്കാര് പർഞ്ഞ ഈ എണ്ണക്കടികള് അതേ പോലെ ഈ പൊറോട്ട. ഈ ഐറ്റംസ് ഞാൻ തീരെ കയ്ക്കാത്ത ഒര് വെക്തിയാണ് കാര്ണം ഞാൻ വീട്ട്ല്ണ്ടാക്ക്ണ ന്തൊ അതായ്ര്ക്കും ഞാം മെയ്നായിട്ട് കയ്ക്ക്ണ ഒരു വെക്തി. പിന്നെ അധികം ഞാനീ കയ്ക്കാത്തറിമ്പോ ഈ മന്തി ഐറ്റംസ് ഒക്കല്ലേ ഞാന അതാണ് അധികായ്ട്ട് കഴിക്കാ ഇയ്യ് എങ്ങനെ ഇങ്ങനെ ഹെൽത്തീ
അതായത് ഇത് അതായത് ആഹ് എന്തേലും ഇപ്പൊ മ്മള് പർഞ്ഞത് മൊത്തം ആഹ ആണ്ങ്ങൾടെ ആരോഗ്യം മെയിന്റെയിൻ അതായ ആരോഗ്യംന്ന്ള്ളത് രണ്ട് രീതീല് വരും മാനസികാരോഗ്യോണ്ട് ശാരീരികാരോഗ്യോണ്ട്. ഈ മാനസികാരോഗ്യംന്ന്ള്ളത് ബോയ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറെകൊറൊക്കെ പെർഫെക്റ്റ് ആയിരി വേറെ കൊറെ പല വിഷയങ്ങളും എങ്ങനെ ഡീലിയ്യണംന്ന്ള്ളത് ഞമ്മള ഒര് ഒരു പ്രായത്തി കയ്ഞ്ഞാൽ തന്നെ ഞമ്മള് ഞമ്മടെ സാമൂഹിക ജീവിതത്തേ ന്നമ്മളെ ഫ്രണ്ട്സേറ്റ് സംസരിക്കുമ്പോളൊക്കെ മ്മളത്ങ്ങനെ വിഷയങ്ങള് സംസാരിച്ച്ട്ടൊക്കെ ഡീലാആക്കണ്ടതാവും പക്ഷെ ഈ രണ്ട് സാധനങ്ങൾ വളരെ അധികം മോശമായ രീതിയിൽ ബാധിക്കുന്ന ഒരു വിഭാഗാണ് സ്ത്രീകള് എന്ന്ള്ളത്. അതമ്മള് നോക്കാണെന്ന്ണ്ടങ്കില് ചേൽ ആണുങ്ങളെക്കാട്ട്ലും പ്രകൃതിപരമായിട്ട് അവരുടെ ശരീരത്തിൽ ഒരുപാട് പ്രക്രിയകൾ നടക്ക്ണതാണ് അതിന്റെക്കെ ഒര് റിസൽട്ടന്നൊളം ചേൽപ്പം മാൻസികാരോഗ്യം മോശത്തിലാ ആയേക്കാം അല്ലെങ്കിൽ ചെൽപ്പോ എന്താ പറയ ഒര് ഒരു ഒര് രു പ്രഗ്നൻസി സമയം കയ്ഞ്ഞയ്ഞാൽ തന്നെ അവരുടെ ആരോഗ്യം വഷളായി പുവ്വാ. പ്രഗ്നൻസി പ്രഗ്നൻസിടെ കാര്യമായിട്ട് ആ ഇതിന്റെ സൈഡ് എഫക്ട് ഒരുപാട് പേര് അപ്പൊ ന്നൊക്ക് ആണ് ന്ന്ണ്ടെങ്കില് ജസ്റ്റ് ഞമ്മള് ഈ സിനിമാ മേഖലക്കട്ത്ത് ന്നൊക്കിയാ മതി അതില് കാണുന്ന ഈ ചെൽപ്പോ ആക്ട്രസുകളൊക്കെ ഭയങ്കര ഫിറ്റായിട്ടുണ്ടായിരുക്കും ന്നാൽപ്പത് അമ്പത് വയസായി കയ്ഞ്ഞാലും ഭയങ്കര ഫിറ്റ് റ്റായി കൊണ്ടിരിക്ക്ആ ഒന്നോ രണ്ടോ ഡെലിവറി പ്രഗ്നൻസി കു കുട്ടികള്ണ്ടായി കയ്ഞ്ഞാലും ഭയര ഫിറ്റ് ആയിട്ടിരിക്കാന്ന്ള്ളത് അവരത്രേം മെയ്ന്റെയിൻ ചെയ്യ്ണോണ്ടാണ്. പക്ഷെ അമ്മളൊക്കെ വീടിന്റെ അകത്തളങ്ങൾലോട്ട് വരുമ്പോ അമ്മളത് കൃത്യമായിട്ട് അമ്മള് ആണുങ്ങളത് ന്നോക്കാതോണ്ടാണ്. അവരേ കൊണ്ട് വീട്ട്ന്നാണ് ന്ന്ണ്ടെങ്കിലും എക്സൈസ് ചെയ്യിപ്പിക്കാ ന്നല്ല രീതീല്ള്ള ഫുഡുകള് മാത്രം ഭക്ഷി ഭക്ഷ ഭക്ഷിക്കാം വേണ്ടീട്ട് കൊട്ത്ത് പ്രോൽ സാനം ന്നൽക്ആ. അങ്ങൻത്തെക്കെ വിഷയങ്ങള് കൊടുത്തയ്ഞാൽ തന്നേ ഞമ്മളെ ന്നല്ല രീതീല് സംസാരിച്ച് കയ്ഞ്ഞാ തന്നെ ഈ മാൻസികാരോഗ്യം ശരീരാരോഗ്യം അവര്ക്കും പെർഫക്റ്റാക്കാം വേണ്ടീറ്റ് കഴിയും പ്പമ്മളൊക്ക ചെൽപ്പോ വീടേൾല്ള്ള ഉമ്മാര്ക്കൊക്കെ ഒരു മുപ്പത് ന്നാൽപ്പത് വയസ്സായി കയ്ഞ്ഞാൽ തന്നെ മീലാകെ വേദന വേര്ആ. ഏഹ് ക്കരുത് എന്താ പറയാ കാര്യമായ രീതിയി ഏഹ് ഇപ്പൊ വീട്ടില പണികൾ അവർ ചിയ്യണം ന്ന്ള്ളതല്ല ന്നാലു അവര് ചിയ്യുന്ന പണി അവര്ക്ക് കൃത്യമായിട്ട് ചിയ്യാൻ കഴിയാണ്ട് വര്ആ അങ്ങ ത്ത പല വിഷയങ്ങളും വരും.
അത് മാത്രല്ല മെയ്നായിട്ട് ഈ പ പണ്ടുള്ള വ്യക്തികളെക്കെ വയസ്സണ്ട്ട്ടുണ്ടോ അവരൊക്ക ആരോഗ്യം കണ്ട്ട്ടുണ്ടോ അവരൊക്കെ കൂടി ഇപ്പൊ എമ്പത് തൊണ്ണൂറ് ന്നൂറ് വയസ്സൊരോക്കെ ജീവിച്ചിരിക്ക്ണ്ട് പണ്ട്ള്ള വ്യക്തികളൊക്കെ. പക്ഷെ ഇപ്പള്ള ആൾക്കാരേ കണ്ടിട്ട്ണ്ടോ പെട്ടന്നനെ ഒരു പത്ത് ന്നാപ്പത് അമ്പത് അറുപത് വയസ്സാവുംമ്പോ എല്ലാരും മര്ണ പെട്ട് പുവ്വാണ് കാര്ണം എന്താന്ന് വെച്ചാ ഇപ്പത്തെ ആൾക്കാര് ഫുഡിന്റെ ഒരു അഅ്‌ ഒരു വഴി അങ്ങനേണ് കാര്ണം ഒരു നല്ല ഫുഡ്ല്ലേ കഴിക്ക്ണെ പണ്ടലോല്ക്ക അവരായി കൃഷി ചെയ്ത ഫുഡ് അവരായിട്ട് കൃഷി ചെയ്ത പച്ചക്കറി അരിയായാലും നെൽകൃഷി ആയാലുംഎന്താലും അവരായിട്ട് കൃഷി ചെയ്ത സാധനങ്ങളാ അവര്കഴി ക്കാറുള്ളു
അതെ അതെ അത് ജന ജനറേഷൻ അനുസരിച്ച് ജനറേഷൻ അനുസരിച്ചിട്ട് വയസ്സ് കുറഞ്ഞ് വന്നോണ്ട്
ആ ആരും ഒരിക്കലും അവരെ ഫുഡ് ഉണ്ടാക്ക്ണ്ല്ല നമ്മളെ നാട്ടില്ഇല്ലോലൊന്നും ഇപ്പോ ആരുംഞാൻ കൃഷി ചെയ്യുന്നതായിട്ട് കാണ് ണില്ല ഇപ്പൊളെക്കൊ ആകെ റബ്ബർ കഴ് കവുങ്ങ് അങ്ങനത്തെ ഐറ്റംസ് കാരണം ഇപ്പോ ഈ പ പച്ചക്കറി വസ്തുക്കൾ അരി വസ്തുക്കളെ ആരും കൃഷി ചെയ്യുണില്ല അതുകൊണ്ട് എന്താ ഈ കാലത്തും ഈ ആരോഗ്യ പ്രശ്നംകാരണം മരണങ്ങൾ കൂടിക്കൂടി വര സത്യ അല്ലെഞാൻ പറഞ്ഞെ
എന്തായാലും ആ അതെ എന്താലുംഅങ്ങനൊക്കെന്നെതന്നെ എന്തായാലും ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ രോഗം വന്നപ്പോഴ ഇതിനെ കുറിച്ചൊക്കെ ആലോയിക്കണ് സ എന്തായാലും നല്ല രീതിയിൽ ആരോഗം മെയിന്റയിൻ ചെയ്ത് നല്ല ഭക്ഷണം കഴിക്ക് വീണ്ട് എന്തെങ്കിലോക്കെ വിഷയങ്ങൾ വരുമ്പോ സംസാരിക്ക ശെരി ഇന്നാ ഓക്കെ